ഹലോ
അതേ, എന്താ പരിപാടി? ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ പരിപാടി?
പരിപാടി ഇപ്പോ ജോലി ഒക്കെ കഴിഞ്ഞ വന്നു ഭക്ഷണം കഴച്ച് ഇരിക്കയാണ് വീട്ടിൽ
അതെ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ വന്നിട്ട് ഇരിക്ക കൊറച്ച് വാർത്ത കണ്ടുത്തറ്ക്ക്ണ്ട്. ഇപ്പ നമ്മള് കേരളത്തില്‌പ്പ സംഭവിക്കണ പൊറത്തുന്ന് സംഭവ പൊക്കാണ്, ഇന്നിപ്പോ ഒരുപാട് വാർത്തകളെ കൊണ്ട് ഒരു ലോകാണല്ല. എന്ത് കാര്യം നമുക്കറിയന്നിപ്പോ എന്ത് ഇപ്പോ ഇന്ന് പ്പോ വാണജ്യത്തിന് വെല കൂട്ടിയോ പെട്രോളിന് വെല കൂട്ടിയോ ക്ഷത്തിനെ വില കൂട്ടിയോ അതൊക്കെ അറിയണെങ്കിപ്പം വാർത്താമാധ്യമങ്ങൾ നോക്കന്നെ വേണം. അതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പറ്റൂല്ല. അപ്പൊ ഞാനിങ്ങനെ അതിങ്ങനെ നോക്കിരിക്കല ഞാനും ഒഴിവിട്ടുമ്പോക്ക നോക്കട്ട. കാരണം വെറുതെങ്ങനെ വേറെ എന്തേലൊക്കെ നേക്കിട്ടല്ല, അങ്ങനത്തെ നോക്കിഴിഞ്ഞാ നമുക്ക് കുറച്ച് ലോക വിവരം ഉണ്ടാവും. എന്താപ്പ നമ്മളെ ചുറ്റുപാട് ഇന്ന് നടക്ക്ണ കാര്യങ്ങളൊക്കെ കൃത്യയിട്ട് മനസ്സിലാക്കാനും പറ്റും. പ്പ അത് നല്ലൊരു കാര്യാണ് അത്. പതിവാക്കണം ന്ന്ള്ളേണ് അപ്പൊ നമ്മക്ക് നമ്മളിങ്ങനെ പലരും ചെയ്യലുണ്ടാകും പലപ്പോഴും ചില സമയത്തൊക്കെ വാർത്തകള് കാണാറുണ്ട്. ഇന്നിപ്പം നമുക്ക് ഒരുപാട് സാധ്യതകളാണ് പലപ്പോഴ നമുക്ക അറിയ ഒരുപാട് ചാനലുകളും ഉണ്ട്. ഇപ്പോ മീഡിയ വൺ ആയിട്ടും ഏഷ്യാനെറ്റ് ആയിട്ടും മര മനോരമായിട്ട് ഒരുപാട് ചാനല്കൾ ഉണ്ട് നമുക്ക് കാണാൻ പറ്റിയാ അപ്പൊ ഇതിലൊക്കെ ഒര് ഇഷ്ടള്ളവർക്ക് ഇഷ്ടള്ളത് കാണാം. അപ്പൊ തര്ക്ക് കായിക പ്രേമിയെ സംബന്ധിടത്തും കായിക വാർത്തകൾ കാണാം. ഇനിയിപ്പോ അല്ലാത ദേശീയ വാർത്തകൾ പറഞ്ഞിട്ട് അങ്ങൻത്തത് കാണാൻ പറ്റും. കേരളീയം പ്രദേശിക വാർത്തകളക്കെ ആണെങ്കിൽ അങ്ങൻത്തൊക്കെ ഓന്ക്ക് കാണാൻ പറ്റും. റ്റൻ രീതിയിൽ നല്ല സാധ്യതകളൊ ഒരു മേഖലയാണ് ഇപ്പോ വാർത്താ മാധ്യമങ്ങള്. പലരും ഇന്ന് ഇപ്പോ അമ്മക്കട പത്രങ്ങളൊക്കെ പോതുവെ കുറവയ്ക്കാരം നമ്മളെ വീട്ടിലൊക്കെ നമ്മളൊക്കെ പൊതുവേ ഇപം നോക്കാറ് ഇപ്പോ ഈ പത്രങ്ങളില് മല്ലാതെ ഇത്തരം ഈ വാർത്തകളാണ് നോക്ക വാർത്തകള്. ഇത്തരം ഈ മൊബൈൽ ഉപയോഗിച്ചിട്ടുള്ള നല്ല നല്ല വാർത്തകൾ ഉണ്ട്. പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഈ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഒരു മാർഗാണ്. ഇപ്പൊ ഒരു സാനം പെട്ടെന്ന് ലോകത്ത നിന്ന് സംഭവിക്കണന്നുള്ളത് വളരെ പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് നമുക്ക് അതിനെപ്പറ്റി അറിയാനക്കള്ളരു ഒരു വലിയരു മാർഗ്ഗായിട്ട് ഇതൊന്ന് മാറണം. ഇതിന്റെ ഒരു വ്യാപ്തി വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണ് ഇന്നത്തെ ഈ കാലം. അപ്പൊ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങ ഇങ്ങള് ഇത്തം രീതിയില് ഇങ്ങനെ. വാർത്താ മാധ്യമങ്ങൾ നിരന്തരം വീക്ഷിക്കുന്ന ഒരാളാണോ?
തീർച്ചയായും തീർച്ചയായും അത് ഇപ്പോഎല്ലാരും ഏതൊരു മനുഷ്യന്റെ ദയനൻ ജി ദിൽ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗാണല്ലോ ഈ വാർത്താ മാധ്യമംന്ന്ള്ളത്. അതായത്. നമ്മളിപ്പോ ലോകത്തിന് ഏതെങ്കിലും ഒര് കോണിലോ അല്ലെങ്കിൽ ഒരു മൂലയിലോ ജീവിക്കുന്ന വരായിരിക്കും പക്ഷെ നമ്മക്ക് ഒരു പക്ഷെ പുറം ലോകത്തേക്ക് പോവാൻ അല്ലെൻ ഇതെല്ലാ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവിടുത്തെ കാര്യങ്ങള് കാണാനോ അറിയാനോ സാധിച്ചോണംന്നില്ല, പക്ഷെങ്കില്. ഈ ഒരു വാർത്താ മാധ്യമംന്ന്പറഞ്ഞാ നമ്മക്ക് ലോകത്തിന്റെ ഏത് പോണിലുള്ള അതായത് അമേരിക്ക ആവട്ടെ ബ്രസീൽ ആവട്ടെ. ബ്രിട്ടൻ ആവട്ടെ അല്ലെങ്കിൽ യൂറോപ്പ് ആവട്ടെ അവിടെയൊക്കെയുള്ള വാർത്തകളും അവിടെ എന്താണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത അതായത് അവിടെ ഈ നിമിഷം എന്താണ് സംഭവിക്കുന്നത് അതും അത് മുതല്. അവിടെ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാർത്താ മാധ്യമം മുഖേ നമുക്ക് അറിയാൻ സാധിക്കും അതായത്. ഒരാൾക്ക് എല്ലാ കാര്യത്തെ കുറിച് ഒരു വിവരം ലഭിക്കും. ക്കാന് ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഈ വാർത്താ മാധ്യമം എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും കുറച്ചും അറിവ് ലഭിക്കുകയാണ് അപ്പോ ഇതുകൊണ്ടരു ഉപകാരം എന്താ വെച്ചാല് നമ്മള ഒരിക്കലും ഒരു. പൊട്ടക്കണ്ട് തോളെ പോലെ ജീവിക്കാൻനമുക്ക്. പുറം ലോകവമായിട്ട് നല്ല ബന്ധം ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ് അതുപോലെ തന്നെ. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാകാനൊക്കെ അത് വളരെ വ ഉപകാരപ്പെടും. അപ്പോമുമ്പ് കാലങ്ങളിൽ അത് പത്രം പത്രമാധ്യമങ്ങളായിരുന്നു അതായത്. അച്ചടിച്ചു വരുന്ന പത്രങ്ങളും അതുപോലെ തന്നെ ചില ബുക്കുകളും ആഴ്ചയിലും മാസത്തിലും ഇറങ്ങുന്ന ബുക്കുകളും ഒക്കെ പക്ഷെങ്കില് ഈ കാലത്ത് അതൊരു ഓൺലൈൻ മുഖേനായിട്ട് ചുരുങ്ങിയിരിക്കയാണ് അതായത്. ചുരുങ്ങുക വാൻസ് കുറഞ്ഞു എന്നല്ല പക്ഷെ ഇങ്ങനെ ഓൺലൈനക്കക്ക് ചുരുങ്ങിയത്. കൊണ്ട് നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി വളരെ രീതിയിൽ വലുതായിട്ടുണ്ട് അതായത് പല രീതിയിലുള്ള. അതായത് നമുക്ക് പണ്ടൊക്കെ പത്രത്തിൽ എന്താണ് വരുന്നത്. അത് നമ്മൾ വായിക്കാൻ നിർബന്ധിതരാണ് പക്ഷെങ്കിൽ ഈ സമയത്ത്. നമ്മുടെ രുചി ഏതാണ് അല്ലെങ്കി നമ്മുടെ ഇഷ്ടം ഏതാണ് അതനുസരിച്ച് നമുക്ക് വാർത്തകള് കാണാൻ ആസ്വദിക്കാന ഒരു ഉപകാരം എന്തുണ്ട് ഈ ഓൺലൈൻ. മാധ്യമങ്ങൾ അല്ലെങ്കില് വാർത്താ മാധ്യമങ്ങൾ വന്നുകൊണ്ട് ഒരു ഉപകാരണ്ട് അതായത് നമുക്ക്ഷ്ടല്ലെങ്കിൽ. അത് അടിച്ചുൊഴിവാക്കാൻ അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടള്ള ഒന്നിലേക്ക് മാറ്റി വെക്കാനുള്ളരു ഉപയോഗം നമുക്കുണ്ട് ഈ ഒരു വാർത്താ മാധ്യമം മുഖ താണ് അപ്പോ അത് വളരെ വലിയൊ ഒരു മെച്ചപ്പെട്ട ഒരു ഓ മുന്നേറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു വികസനമായിട്ടാണ് ന കണക്കാക്കേണ്ടത്.
അതെ അത് നിങ്ങൾ പറഞ്ഞൊരു കാര്യണ് ഒന്നാമത്. ഇത് വലിയീതിൽ വർദ്ച് ഇതിന്റെ സാധ്യത നമക്കറിയാം. വ്യത്സ്തമായ രീതിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോ എന്ന്ച്ചല് ഇതുകൊ ഒരു ഉപകാരം ഞാൻണ വച്ച ഇന്ന്. വെച്ച നമുക്ക് ഏത് കാര്യവും ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടോ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താന്. ഇത് കൃത്യ അധികൃതർക്ക് എത്തിക്കാനൊക്കെ ഇതുകൊണ്ട് വലിയ സാധ്യതകൾ ഇപ്പ നമുക്ക്ല്ല. പലപ്പോഴും മുമ്പൊും ഇത്യ രീതിയിൽ നമ്മളെ ചെറിയ ചെറിയ നാടുകളിൽ ഒറ്റപ്പെട്ട നാടുകളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും. വലിയ വലിയ ആളുകളിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥലേക്ക് പലപ്പോഴും എത്തൂല. കാരണം അന്ന് ഈ രീതിയിൽ ഇത്രയും രീതിയിൽ ഇങ്ങെ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ വാർത്താ മാധ്യമങ്ങള ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോ നമുക്കറിയ നമുക്ക് സ്വന്തമായിട്ട് പലരും ഇ ഒരുപാട് യൂട്യൂബ് ചാനലുകള്ണ്ട് ഇങ്ങനെ ഒരുപാട് മർ മാധ്യമങ്ങളുണ്ട് അവരൊക്കെ ഇത്രയും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടും അതി അത്ങ്ങന അതിലൂ യൂട്യൂബിലൂടെ മറ്റങ്ങെ കാര്യങ്ങളൊക്കെ. ചെയ്ത് പുറം ലോകത്ത് അറിയിക്കണേ പലർക്കും മ്മക്കൊക്കെ ഒരു ഉദാഹരണം പറുകയാണെങ്കി പല ഒരുപാട് വീടില്ലാത്ത ഒരുപാട് ആൾക്കാര്. ഇങ്ങനെ ഒരു പ ഒരു പായ കെട്ടി താമസിക്കുന്ന പല വീഡിയോകളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടോ അപ്പൊ അത്തരം ഈ വീഡിയോകളൊക്കെ പുറത്ത് പ്രചരിപ്പിക്കുമ്പോ ഒരുപാട് ആളുകൾ സഹായത്തിനൊക്കെ വരാണ്. അങ്ങനെ ഒരുപാട് ജീവനുകൾ ഒരുപാട് ജീവിതങ്ങൾ രക്ഷിക്കാനൊക്കെ ഇത്തരം ഇതുകൊണ്ട് ഒരുപാട് ഉപകാര ണ്ടായിട്ട്. അപ്പൊ വളരെ നല്ല രീതിയിൽ ഇതിന് ഉപയോഗിക്കാ എന്നുള്ളത് ഏറ്റവും നല്ല കാര്യണ്. പിന്നെപ്പോ ഒന്ന ഇപ്പ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഇത് വ്യാപിച്ചു അപ്പൊ അത്രത്തോളം വ വ്യാപിക്കുന്ന അനുസരിച്ച്. പല നുണക്കഥകള് അല്ല ഇല്ലാത്ത കഥകളൊക്കെ ഇതിലൂടെ വന്ന കൊണ്ടിരിക്കണ അപ്പൊ നമുക്ക് പറ പല തെറ്റ് തെറ്റായ വാർത്തകള് പലപ്പോഴും പ്രചരിപ്പിക്കാറുണ്ട് ഈ വാർത്ത മുഖേന പക്ഷെ പലപ്പോഴും ഇത് തിരുത്തറവുണ്ട കേട്ടോ ഈ പൊതുജനങ്ങൾക്ക് അതിനൊരു കൃത്യ അവബോധം ഉണ്ട് അുകൊണ്ടന്നെ ഇത്തരം രീതിയിൽ വാർത്തകൾ പ്രചരി അതിന് കൃത്യമായി മറുപടി നൽകാനും മറ്റു വാർത്താ മാധ്യമങ്ങൾ ശ്രമിക്കും ണ്ട് അതൊരു തരത്തിൽ നല്ലൊരു ഒരു മുന്നേറ്റം കൂടിയാണ് ആരെന്ത് തെറ്റു വിളിച്ച് പറയുകയാണെങ്കി അതിനെ എതിർക്കാനുള്ള ഒരു സംവിധാന ഇവിടെ ഉണ്ട് അപ്പോ ഇതിനൊക്കെ കൃ സത്യമായിട്ട് സത്യസന്ധമായിട്ട് രീതിയിൽ വാർത്തകള് കൈകാര്യം ചെയ്യാനൊക്കെ ശ്രമിക്കണം അല്ലെ യങ്കിൽ പൊതുജനങ്ങളാണ് പല പ്പൊയ് പൊതുജനങ്ങൾക്ക് കേട്ടത് മനസ്സിലാക്കുന്ന രീതിയാണ് പൊതുജനങ്ങൾക്ക്ള്ളത് അപ്പൊ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യരാള്ളത് അപ്പൊ നല്ല നല്ല വാർ ത്തകൾ പ്രചരിപ്പിക്കുകയും നല്ല നല്ല രീതിയില് ഈ ജനം ആ പറയൂ
അല്ലെങ്കിൽ എല്ലാവർക്കും ഇതൊരു ത് കൈ കാര്യം ചെയ്യാൻ പറ്റും ന്നുള്ള രീതിയിലേക്ക് എത്തിയത് കാരണം നിങ്ങള് പ്പൊ പറഞ്ഞതുപോലെ ഒരുപാട് നുണപ്രചാരങ്ങള് എത്രത്തോളം വെച്ചാല് ചില പ്രശസ്തര ആളുകള് മരിച്ച് നാ അവർ മരി ക്കാതെ തന്നെ അവരെ മരിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ പേരില് ഇല്ലാത്ത കഥകളും പെന്നേഴ്സും പോലെയുള്ള ഇല്ലാത്ത കഥകളൊക്കെ അതായത് നമുക്കൊരാള് എന്താണോ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെഴ്തിവിട്ടാല് അത് ലോകം മൊത്തം എത്താണ് നമ്മൾ നമ്മുടെ മൊബൈല് നിന്ന് എന്താണ് നമ്മള് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ എയ് തിട്ടാല് ആ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പ്രചരിക്കയാണ് നിമിഷ നേരം കൊണ്ട് അതായത് എത്രതോണ വെച്ചാല് ഒരു ചെരുപ്പടിക്കാല് വെക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് പറഞ്ഞ നൊണ ഈ ലോക ലോക മൊത്തം സഞ്ചരിച്ചുന്നര് ചൊല്ലെന്നെണ്ട് അപ്പൊ അതേപോലെ തന്നെ എത്രയും പെട്ടെന്നന്നെ ഈ ഒരു ഓൺലൈൻ മുഖേന ഈ ഒരു നൊണ പ്രചാരണങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലെ പ്രചരിക്കുന്നുണ്ട് അപ്പൊത് വളരെ ഒരു മോശമായ ഒരു ഘടകമാണ് അര് അതിന് പുറമെ വളരെ വലിയ ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലുള്ള ചില അതിന് ദൂഷ്യവശങ്ങളുണ്ട് ന്നുള്ളത് ഒരു സ ത്യം തന്നെയാണ് അപ്പോ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തെയ്യണം ആ അതിന്റേതായ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് ആരാണൊ നുണ പ്രചരിപ്പിക്കുന്നത് അവർക്കെതിരേ നിയമപോരാട്ടം നടക്കുകയും അതിനെതിരെയുള്ള സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുകയൊക്കെ വേണം എന്നാൽ മാത്രമേ ആ ഒരു നുണപ്രചാരണം നമുക്ക് ഇല്ലാതാക്കൻ കഴിയുള്ളൂ കാരണം പലരും പലർക്ക് തോന്നിയത് വിളിച്ചു പറയാൻ വേണ്ടി ചില ആളുകളെങ്കിലും ഇതു ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒരാള് വളരെ നല്ല രീതിൽ ഉയർന്നാൽ അല്ലെങ്കില് ഒരാൾക്ക് ഒരുപാട് പ്രശസ്തി ലഭിക്കുന്നു ആളുകൾക്കിടയിൽ അപ്പോ അയാളുടെ പ്രശസ്തി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അയാളുടെ വ്യക്തി ജീവിത തന്നെ വലച്ചു കീറാൻ വേണ്ടി അതായത് സ്വയം ഒരുങ്ങിക്കൊണ്ട് അതായത് കൃത്യമായി അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ തരം താഴ്ത്താൻ വേണ്ടിയൊക്കെ ഒരുപാട് നുണ പ്രചാരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട്ല്ലാത്ത കഥകളൊക്കെ ഈ വാർത്താമാധ്യമം മുഖേന ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അപ്പോ അതൊക്കെ മ്മള് കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കാനും ആ ഒരീതിയിലുള്ള അതായത് എന്താണോ കിട്ടിയ വാർത്ത അത് വെള്ളം തൊടാതെ വീങ്ങ വീങ്ങാതെ അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കില് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണനമ്മള് ത്ത വായിക്കാനും അത് മനസ്സിലാക്കാനും അല്ലാതെ എന്താണോ അവര് പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാതെ വേണം നമ്മൾ ചെയ്യാന്
അതെ അത് ങ്ങള് പറഞ്ഞ കാര്യണ് നേരിട്ട ഒരു കാര്യം പറയുമ്പോ അത് നേരിട്ടാണ്ട് മനസ്സ്ക്കാണ്ട് വെക്കരുത് അപ്പൊ എത്രത്തോളം സത്യസന്ധമായ വാർത്തകളാണ് കൊടുക്കുന്നതൊക്കെ നമ്മൾ നിരീക്ഷിക്കണം കാരണം അപ്പൊ ഇന്നപ്പോ വെച്ചാല് പല തെറ്റിയ ഇതായ നിങ്ങള് പറഞ്ഞ പോലെ പലരും മരിക്കാതെ മരിക്ക്ണ്ട് അങ്ങനത്തെ ഒരുപാട് സമ്പവൊക്കെ നമ്മള് നമ്മക്ക് കേട്ടരുപാട് കേൾവിള്ളതാണ് അങ്ങനത്തെ വാർത്തകളൊക്കെ പ്രചരി പ്പിക്കുമ്പോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഒരട്ടം നിയമ നടപടി സീകരിക്കുമ്പോ സ്വാഭാവികായിട്ടും അവര് പിന്നീടിത്ര പ്രചരിപ്പിക്കൂല. അപ്പൊ കൃത്യമായ രീതിയില് സ്രോതസ്സ്കള് മനസ്സിലാക്കിയിട്ടൊക്കെവര് കൊടുക്കുള്ളൂ. പലരും ഞാൻ മനസ്സിലാക്ക്ണ ഇത്തരം പ്രവർത്തികളിലെ തെറ്റായ വാർത്തകൾ നൽകാൻ കാരണം അവർക്കൊരു ആളുകളില് ശ്രദ്ധ കിട്ടണന്ന്ള്ളത പ്പൊമ്മക്കറിയാ ഒരു വാർത്ത ആദ്യം കൊടുക്കുമ്പോ അവർക്കാണ് കൂടുതൽ ആളുകൾ അവരിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ആ വാർത്ത എത്രത്തോളം സത്യാണെന്ന് നോ ക്കാതെ നേരിട്ടാണ്ട് കൊടുക്കെയ്കാരം പൊതുജനങ്ങള് കോടികള് കണ് കോടിക്കണ ക്ക്ന് ജനങ്ങളാണ് ആ വാർത്തയെ നോക്കിയിരിക്ക്ണെ അപ്പൊ അവരിലേക്ക് തെറ്റുള്ള വാർത്തകൾ എത്ത എന്നുള്ളത് വലിയൊരു ഗുരുതരമായിട്ടൊരു തെറ്റ് തന്നെയാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കുന്ന അതിനെ ഏഹ് നിയന്ത്രിക്കുന്ന രീതിയിലുള്ള കർശനമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മടെവടെ കൊണ്ടുവരണം. പിന്നെപ്പോ ഞാൻ മനസ്സിലാക്കുന്ന വച്ചാല് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഇത്തരം വാർ ത്തകള് വായിക്കുന്ന അല്ലെ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന ഒരു ശീലം വളരെ കൊണ്ടുവരണം. ഇപ്പ നമ്മക്കറിയാ നമ്മളിപ്പി ഈ പൊതുവെ ആള്കൾക്ക് ഈ വാർത്തകള് കാണുന്ന സമയെന്താച്ചാ എലക്ഷന്റെ ഈ തെരെഞ്ഞെടുപ്പിന്റെ ഫലൊക്കെ വരുമ്പളാണ് പൊതുവെ ഞാൻ മൻസി മനസ്സിലാക്കിള്ളത്. ഒരുപാട് ആൾക്കാര് വാർത്തകൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നാ. ഇന്നൊക്കെ നമ്മക്ക് നോക്കിയാറിയാ. അന്നൊക്കെ ഈ ഒരു കാ യൂട്യൂബിലെ ലൈവിന്റെ കാഴ്ചക്കാരൊക്കെ ലക്ഷ ലക്ഷക്കണ ക്ക്നാൾക്കാര് കാണ് ണ്ടാവും ക്ഷെ മറ്റ്ള്ള ദിവസങ്ങള് അത്ര ഇണ്ടാവൂല. അപ്പൊ പൊതുജനങ്ങൾക്ക് തെരെഞ്ഞെടുപ്പ്ന്റെ സമയത്താണ് പൊതുവെ ആളുകള് ഇത്തരം വാർ ത്തകള് പൊതുവെ നോക്കാറുള്ളത്. അല്ലാത്ത സമയത്തൊക്കെ കുറഞ്ഞ കുറഞ്ഞ രീതിയിലുള്ള ആളുകള് മാത്രാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാ. അ പ്പൊ ഇത് ന്ന് പൂർണ്ണമായിട്ടും ഞമ്മള് ന്ന് പൂർണ്ണമായിട്ടും ഒരു എല്ലാം ഒരു ആധുനിക രീതിയിൽ മാറി. അപ്പൊ ഒക്കെ ഒരു പുതിയ പുതിയ ലയ് പുതിയ ഡിജിറ്റൽ യുഗ ത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അത്തരം അതിന്റെ സാധ്യതകളൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനും. എത്രത്തോളം നല്ല നല്ല സാധ്യത ഇനി വരാണ്ട് അതിനൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ക് ക് മുമ്പിലത് കൊണ്ടുവരാനൊക്കൊര് കഴിവ് നമുക്കത് ഉണ്ടാകണം എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തില് നിങ്ങൾ പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെന്തങ്കിലും ഇത്തരം വാർത്താമാധ്യമം കൊണ്ട് ഉപകാരമുണ്ടായ പല ഘട്ടങ്ങളുണ്ടാ യിട്ടുണ്ടോ?
ഉപകാരം ഉണ്ടോന്ന് വെച്ചാൽ എന്റെ അഭി ഒരു അറിവില് അതായത് ഇപ്പ നമ്മുടെ നാട്ടില് ന്ന്. ഒരു കുട്ടിയെ പെട്ടെന്ന് നഷ്ടപ്പെടുക അല്ലെങ്കിൽ കാണാതാവുക അല്ലെങ്കില്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒര് സാധനം മറ്റൊരാൾക്ക് വേണ്ടി എത്തിക്കണം. അല്ലെങ്കില്, അത് പുറം രാജ്യത്തുള്ള ഒരാക്കെത്തിക്കണം അതുപോലെയുള്ള ചില ഉപയോഗങ്ങളൊക്കെ ന നമ്മളീ വാർത്തയിലോ അല്ലെങ്കില് മറ്റ് കാര്യങ്ങളിലൊക്കെ നൽകിയാല്. ഇപ്പൊ പത്രത്തിലൊന്നും കൊടുക്കാതെ തന്നെ ഓൺലൈൻ വഴി ജസ് ഏഹ് ചെറി ചെറിയ രീതിയില് ചെറിയൊരു വാർത്ത നൽകിയതിന് അതിന്. ഇപ്പൊ പെട്ടെന്ന് തന്നെ കാരണം, എല്ലാരെ കയ്യിലും ഈയൊരു മൊബൈൽ ഫോണും, അതുപോലെ തന്നെ വാർത്താ മാധ്യമത്തിന്റെ എല്ലാ ഫോമുകളും ഉള്ളത് കൊണ്ട് എന്താണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് ലഭിക്കും. അപ്പൊ അത് വളരെ വലിയൊരു ഉപകാരമായിട്ട് ഇന്നത്തെ ജനങ്ങൾ കണക്കാക്കുന്ന ഒന്നാണ്. അതായത് അതുപോലെ തന്നെ ഏഹ് നമുക്കറിയാം. ഏഹ് പല മാ മാറാത്ത പിടിമാ മാറാ രോഗങ്ങളൊക്കെ പിടിപെട്ട് വളരെ വലിയ ചികിത്സാ ചെലവൊക്കെ. നേരിടുന്ന പല പാവപ്പെട്ട കുടുംബങ്ങളൊക്കെണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ആ രീതിയി ലുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടി പൈസ പിരിക്കാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക്. ഇന്നത്തെ കാലത്ത് വാർത്താമാധ്യം വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നാണ്. അപ്പൊ അതൊ ക്കെന്താണ് ഈ ഒരു ഈ കാലഘട്ടത്തിലെ ഓൺലൈൻ വാർത്താ മാധ്യമത്തിന്റൊരു ഊ ഉപകാരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഉപകാരമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതിന് പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില തിന്മകള്ണ്ടെങ്കിലും ഇത്ര ന നല്ല പ്രവർത്തികളുണ്ട്. പക്ഷെ ചില വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ്. ഈ തിൻമകൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെന്താണ്? ഒരു വൽ വളരെ വലിയ ഒരു നല്ല നന്മ ചെയ്യുന്ന ഒരു ആഹ് സാധനം എന്താണ് ഇങ്ങനെ പഴികേട്ടു കൊണ്ടിരിക്കയാണ്. അപ്പൊ നമ്മളും ചെയ്യണ്ടെന്താ വെച്ചാല്. ഇതുപോലെ തിന്മകൾ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ അവരെ വേരോടെ കണ്ടുപിടിച്ച് അവരെ ഉന്മൂലനം ചെയ്യാണ് വേണ്ടത്. അതായത് ഒരു വട്ടം അത് ചെയ്താൽ പിന്നീട് അത് ഒരു വട്ടം ഒരു പക്ഷെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്തതായിരിക്കാം. പക്ഷെ അത് പിന്നീട് ഏഹ് അവരോട് പിന്നെ അത് പ്രവർത്തിക്കാനുള്ളൊരു മനോ മനോഗതി അല്ലെങ്കിൽ ഒരു ചിന്താഗതി അവർക്കുണ്ടാക്കാതെ അവരെ പൂർണ്ണമായ രീതിയിൽ അതിനെ പിന്തിരിപ്പിക്കാണ് നമ്മള് വേണ്ടത്.
അവസാനിപ്പിക്കുവല്ലേ നമുക്ക് ന്നാ
ആഹ്. കാണാ. അത് കാര്ണത് ഒരുപാട് നല്ല രീതിയിൽ ചർച്ച ചെയ്യാൻള്ളൊര് വിഷയാ